ട്ടോ
ഹലോ കേൾക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് യാൾക്ക് കേക്കുന്നുണ്ടോ?
കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എനിക്ക് കേൾക്കുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശ്വാേഷണോ? ഫുഡ് കഴിച്ചോ
ഉം
മഴയുണ്ടോ നാട്ടില് ആ ഫുഡ് കഴിച്ചു ഫുഡ് നേരത്തെ കഴിക്കും
നേരത്തെ കഴിക്കുവാണൊക്കെ പിന്നെ മഴ അത്രയ്ക്ക് മഴയൊന്നുല്ല ട്ടോ ഒന്ന് നല്ല വെയിലായിര്ന്ന്
ഇന്നലല്ലാം നല്ല മയാണോ?
ഇന്നലെയും ഇന്നലെയും കൊറച്ചൊക്കന്നെ രാത്രി പെയ്തിട്ടുണ്ട് പകല്ണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു മഴക്കാലത്തിന്റെ ഫീലേല്ല ഇവിടെ ഇപ്പൊ തന്നെ നല്ല നല്ല ചൂടും അതുപോലെ കിണറ്റിലൊക്കെ രണ്ട് പിന്നെ ഫുള്ളായിട്ട് റിങൊക്കെ മൂടിയിരുന്നു ആ രണ്ട് മൂന്ന് ദിവ മഴ പെയ്തപ്പോ ഇപ്പൊ അതൊക്കെ താണു വന്ന്ക്ക്‌ണ്‌ പ്പം റിങ്ങൊക്കെ കാണന്ന്ണ്ട്
ഓ അപ്പൊ മഴപെയ്താല് നല്ലോണ്ണം വെള്ളം കേരുന്ന ഏരിയ ആണോ
അല്ല അങ്ങനെയൊന്നല്ല പക്ഷെ കിണറ്റിലൊക്കെ പെട്ടെന്ന് വെള്ളം കൂടും
വെള്ളം കയറുവായിരിക്കുംല്ലേ ആഹ് അത് അങ്ങനെണ്ടല്ലേ റിങ്ങാവുമ്പോ അങ്ങനെണ്ടല്ലോല്ലേ ഓ അതെ ഓക്കേ ഓക്കേ അങ്ങനെയാകുമ്പോ പെ പെട്ടെന്ന് വെള്ളം കെട്ടിക്കൂല ഉറവ് വരും വേഗം അല്ലേ ഇപ്പ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ വെയില് അടിക്കുമ്പോഴേക്കും നല്ല
സത്യം പറഞ്ഞത് മഴത്തെ നമ്മള് വെച്ചാഈ ജൂൺ മാസം ന്നൊക്കെ സാധാരണ രീതിൽ പറഞ്ഞ്കഴിഞ്ഞാൽ നമ്മളെ കട്ടിക്കാലത്തൊക്കെ നല്ല നമ്മള് സ്കൂൾ ആ തണുപ്പും നമ്മളൊക്കെ സ്കൂളില് പോകുന്ന സമയത്തൊക്കെ ഫുള് ബാഗും യൂണിഫോമൊക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെല്ലേ ആഹ് ഇപ്പൊ ജൂൺ മാസം ആണെന്ന് തോന്നണേ ഇല്ല
ആ നല്ല ചൂടാണിപ്പ കാണുന്നെ
ആഹ്
കുളിര് വന്നിട്ടില്ല ആ ഒരു മഴൻ്റെ ഒരു തണുപ്പ് വന്നിട്ടില്ല
ആഹ് അതിനിപ്പോ നമ്മള് വിചാരിക്കണ പോലെല്ലല്ലോ കാലാവസ്ഥ ഇപ്പം തൊക്ക മ്മള് ആദ്യള്ള പോലെ അല്ലല്ലോ മാറി മാറി വരിയാണ് ആദ്യംന്ന് പറഞ്ഞഴിഞ്ഞാല് പിന്നെ ചൂട് കുറവ് തണുപ്പ് ഇന്ന മാസം ഇന്ന മാസം മ ഇ മഴന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഒക്കെ തോന്നിയ പോലെയാണ്
കൂടുതലായിട്ട് ഇനി മഴയില്ലെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ വെള്ളത്തിൻറെ എല്ലൊക്കെ വെഷമൊക്കെ വരുവല്ലോ
വെള്ളത്തിന്റെ വെശ്മണ്ടാവും ആഹ് പിന്നെ അതുപോൽതന്നെ ചൂട് കൂടി ഇല്ലേ ഇപ്പന്റെ വീട്ടിലൊന്നും അതേപോലെ ആയിട്ടില്ല അവിടെ എപ്പഴും ആദ്യ ഉണ്ടായി ഞ ഒരു റിങ്ങുമ്പത്തന്നെ നിക്കുവാണ് അതിന് മാത്ര അവിടെക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാലേ വെള്ളം കേറുള്ളൂ
അതെ തേ ശരിക്കൊന്ന് ഭൂമിയൊക്കെ വെള്ളം കുടിച്ചിട്ട് ഉറവ് വരണം ഒറവ് പൊട്ടന്നും പോന്ന് വെള്ളം കിണറിലേക്കൊക്കെ വരുള്ളൂ അല്ലാണ്ട് മഴ ഇപ്പെയ്യ്ന്ന വെള്ളല്ലല്ലോ
ആഹ കെണറ്റില് വെര്ന്നത് അതന്നെ അവിടെന്നോയ്പ മടെ വിളിച്ചപ്പോ ചോയ്ച്ചോക്കി മ്മാനോട് വിളിച്ചപ്പോ ഞാൻ ചോയിച്ചു നോക്കി അവിടെ കിണറ്റില് വെള്ളം കേറി മ്മ ർഞ്ഞ് ഇല്ല അത്രക്കൊന്നും കേറിയിട്ടില്ല മ്മ ഇവിടെക്കെ റിങ്ങൾ മൂടിമ്മാ മ്മതൽപുതപ്പെട്ടു ആ ന്നെ ത്ര പ്പെട്ടെന്ന് ഫുള്ള് റിംഗ് മൂടീ‌ക്കോ അവിടെ വെള്ളത്തിന്റെ ക്ഷാമത്ത്ന്ന്‌ ലക്ഷം കിട്ടീകിണർഞു നമ്മളെ വീട്ടിലൊക്കെന്ന് പഞഴിഞ്ഞാല് ടാങ്ക് നറേണം ന്നിണ്ടെങ്കി രണ്ടും മൂന്നും പ്രാവശ്യം മോട്ട്രിട്ട് നിർത്തി നിർത്തി അങ്ങനെ ബുദ്ധിമുട്ടിണ്ടായിരുന്നു
ഓ
ആ ഒരു ബുദ്ധിമുട്ട് മാറീക്കിണ് അല്ലാണ്ട് അതിനും മാത്രങ്ങട് വെള്ളം ആയിട്ടൊന്നുല്ല
ആയിട്ടുണ്ടാവില്ല ആ അത് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ജൂൺ മാസം കൈയുന്നേനെടക്ക് നറേണ്ടതാണ് പക്ഷെ ഇപ്രാവശ്യൊക്കെ മഴ കൊറവാണെന്നൊക്കെ
ആ സത്യായിട്ട് നല്ല കൊറവെന്ന്യാണ്
അതെ മഴേപ്പോ എങ്ങനെയാന്നൊന്നു ഇനി പറയാ പഷെ നല്ല ചൂടാണല്ലോ
മോള് കൊട കൊടാ ന്നർഞ്ഞ്ല വാശ്യുട്ചപ്പൊ കൊട ഓര റെയിൻകോട്ട് വേണം മുറ്റത്തിക്ക് വണ്ടി വരും അവിടുന്ന് കേറീട്ട് സ്കൂൾന്റിം മുറ്റ ത്ത് പോയെർങ്ങു അയ്യ് റെയിൻകോട്ട് വേണന്നർഞപ്പ ഞാൻ പർഞ്ഞ് ഞങ്ങക്കൊക്കൊരെ കീറ്യെ കൊ ടേണ്ടേര്ന്നത് അതും വെച്ച് കിലോമീറ്ററോളം നടന്നിട്ടാണ് സ്കൂൾല് പോയിരുന്നത്
ആന്ന് ഞങ്ങളൊക്കെ പോന്നത് സ്കൂളിലേക്കിക്കെ ഇപ്പളിത്തെ മക്കക്കെല്ലാം വണ്ടിയാ
ൽണ്ടാവാ ഇസ്‌കൂൾലെത്തുമ്പേക്കിനും വെള്ള യൂണിഫോമൊക്കെ പുള്ളി യൂണി
തേറിച്ചിട്ട് ഫുള്ള് നല്ല ചളി നല്ല രസാരിക്കും ഇപ്പളത്തെ മക്കൾക്ക് ഒരു പശെ വെള്ളം നനഞ്ഞു പോയിട്ടുണ്ടെങ്കില് അവരെ ഇരിക്കാനും ബുദ്ധിമുട്ടാണ് അവര് പറയും ചെയ്യും നനഞ്ഞൂന്നെന്നെ പർഞ്ഞിട്ട് ഇരിക്കൂം ചെയ്ല്ല
ആഹ് നമുക്കൊന്നോ രണ്ടോ യൂണിഫോമിണ്ടാവും അന്നൊന്നുതേപോലെ അയൺ ബോക്സന്നുതേപോലെ കറന്റി ലല്ലല്ലോ ഞാനൊക്കെ പഠിക്കിന്നൺണ പത്താം ക്ലാസ്സ് വരേ ഞമ്മള് ചെരട്ട ചു
ചെരട്ട ചു അത് അറിയ അറിയ
അങ്ങൻത്തെസ് ഏൺബോക്സിണ്ടാവാ അത് മിക്കവാറും ചെൽപ്പോ തേക്കിണ സമയത്ത് ഒരു കരിപ്പൊരി വന്ന അതും ചന്ദനക്കളർ ടോപ്പും ആഹ് ചന്ദനക്കളറ് ടോപ്പും അയ് ക്ക് ബ്ലൂ പാന്റും വൈറ്റ് ഷോളേര്ന്നി ഞങ്ങക്ക് യൂണിഫോമ് അത് മി മിക്കുവാറും ഈ ച അനെ തേക്കിണ സമയത്ത് ഈ ചന്ദന കിളറുമ്മെ
ആഹ് അതെ അതെ അത് ചൂടായി കി ട്ടിക്കഴ്ഞ്ഞാല് ഫുള്ളായിട്ട് അപ്പം എ തന്നെ തേക്കണെല്ലോം അല്ലെങ്കി പിന്നെ ചൂട് കൊർഞ്ഞഴിഞ്ഞാ വീണ്ടും ചെരട്ട ഇടണല്ലോ അത് ആ ഒരു സമയത്തന്നെ ഫുള്ളായിട്ടെല്ലാര്തും തേച്ച് വെക്കലാണല്ലോ പതിവ് ഇപ്പങ്ങനല്ലല്ലോ ഇപ്പൊ രാവിലെ വേണ്ടുന്നത് മാത്രം
അപ്പൊ അയൽ ആഹ് അയൽവാസിത്താത്ത വന്ന് പറയും ഡ്രസ്സിങ്ങനയട്ത്ത് ക നമ്മള് സമയത്ത് വന്ന് പറയും താത്ത മക്കളെ ങ്ങൾകൊക്കെപ്പങ്ങനെ പെരുന്നാൾന് ഡ്രസ്സ് ഇത് ഇന്നൊക്കെ പറിം ഇന്റെ കുട്ടിക്ക് ഒരു കല്യാണത്തിന് പോകാൻ വാണ്ടി ഡ്ര സ്സില്ലായിട്ട് ആരുടേ ഡ്രസ്സ് കൊട്ന്നു ത്തരെ ഇട്ടൊടുക്കാൻ വേണ്ടിട്ട് ഇന്നിട്ട് പിന്നെ തിരിച്ചു കൊടുക്ക് ആഹ് തിരിച്ചു കൊടുക്കാൻ നേരത്ത് ഇത് പിന്നെ നനഞ്ഞതു ഒണങ്ങണില്ലാർഞു അപ്പൊ തൊണങ്ങാത്തപ്പോ ഇവരെന്ത് ചെയ്തു ഈ അടുപ്പും കണീലിട്ടൊണക്ക്വോലൊന്ന്
അതെ അതെ എടുക്കും ഒണക്കും
ചെർതായിട്ട് എവിടെയോ ഒന്ന് കത്തിതായിന്നർഞു ഇന്നിട്ട് ഇവര് പിന്നെ അവിടെ ചെന്നൊക്കുമ്പോൾ ഒരു ഭയ്ങ്കര ദേഷ്യത്തിലർഞു
അതെ അല്ല അങ്ങൻത്തെല്ലാം കാലഘട്ട ആന്ന് അതെല്ലാം ഒന്ന് ജീവിതാന്ന്
ആഹ് ആഹ് അവര് പറയാ ഇന്നിട്ട് മൂന്ന് ദിവസ് സ ഞൻ ഞങ്ങള് ചോറ് വെക്കിണത് പകുതി അരി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ടാ പൈസ സ ഒരുക്കൂട്ടി ച്ചാ ഡ്രസ്സ് വേടിച്ചു കൊടുത്തൂന്ന് അന്ന ആ അപ്പ വരെ പണി കേറി വരുന്ന സമയത്ത് കോന്തലിന്റെ തലയ്ക്ക് ഒരുപൂടി അരി ഉണ്ടാവും അതിട്ടിട്ട് ാണ് കഞ്ഞി വെ
കഞ്ഞ വ
ആ അതിന് അഞ്ചെട്ട് മക്കൾുണ്ടാവും വീട്ടില് എന്നിട്ട് പിന്നെ ഈ താത്ത പറയാ അപ്പുറത്ത് ഞങ്ങളെ വീട്ടിലൊരു ചായക്കട ഉണ്ട് അപ്പൊ ഈ ചായക്കടത്തെ ട്ടനോട് പറയത്തി ചായ വെച്ച ചായപ്പൊടി കളയരുതേ പറയ
കളയരുത് എന്നാ ഓ ഓ
കൊണ്ടുവരുത്തി അത് അവിടെ വച്ചിട്ടുണ്ടാവുന്നാണ്ങ്ങിട്ട് ഈ ചണ്ട കൊണ്ട വന്നിട്ട് വെയിലൊക്കെ ഇട്ടിട്ട് കൊഓണം
ഉണക്കിട്ടെ ഓ അതെ അന്നത്തെ കാലത്തല്ലാം നല്ല ബുദ്ധിമുട്ടിലാണ്പ്പ അജീവ ിച്ചത്
അവരിങ്ങനെ പറയണ്ട സങ്കട ആവും ഇന്നിപ്പോ ഫുഡ ഫുഡ് വേസ്റ്റ് ആ കളയല്ലേ ഞമ്മുടെ നാട്ടിൽ ഒരാഘോഷം വന്ന കഴിഞ്ഞാ ആഹ
ുന്നു തന്നെ അവർക്ക്റിയുന്നില്ല അത് നമ്മള് യന്ത്രം പോലെയാണ് എന്ന വച്ചാ വീട്ടി എറെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളുണ്ട് ഒ അധ്വാനം എന്ന് പറയുന്നതില്ല പക്ഷെ എപ്പോഴും നമുക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടിയാലും മടി ആ ഒരു മടി കൊണ്ട് നമ്മള് ശരീരം ആരോഗ്യം എത്രയോ
ആ ആ ഇപ്പൊ പണ്ടത്തെ കല്യാണ സീടികളൊക്കെ കാണ സമയത്ത് വീഡിയോസ് ഒക്കെ കാണുന്ന സ ഒറ്റ ആൾക്കും കൊടവയറുണ്ട്
ഇല്ല ഇല്ല ഇല്ല ഒരു അവരൊക്കെ നല്ലൊരു സ്മാർട്്സ്ാണ് കാണാൻ
സിക്സ്ക്ക ആയി് ബോഡിയട
അന്നൊക്കെ മൂന്ന് നേരംമായി പക്ഷെ ഭക്ഷ കഴിക്ക ഇന്ന് ഒരു ഗതിയിൽ ഒരു നേരം പോലും അരി ഭക്ഷണം കഴിക്കുക
ശരീരത്തിന് ഇളക്കല്ല പിന്നെ ഇപ്പ എന്താ ചെയ്യാ
അതെ ഇപ്പൊ അന്ന് ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ് ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിട്ടാ അങ്ങനെയുള്ള
കാലഘട്ടത്ത കത്തി എന്നങ്ങിട്ട് അവര് പറയാംമ്മ പഞ്ചസാര ഇടാൻ വേണ്ടിട്ട് ഇണ്ടാവൂല നമ്മ ഈ ചായൽ അപ്പൊ കുട്ടികളെ കയ്യിൽ ഒരു ശർക്കരൊക്കെ ആകണ്ടാവും അപ്പ എന്ത് ചെയ്യും ഈ ശർക്കര മുറിച്ചട്ട് ഓരോ കഷ്ണം കുട്ട
ഒരു കഷണം കടിച്ചിട്ടന്ന് ഒരു ഒരു ഗ്ലാസ് ക
അങ്ങിട്ട് ഓരോ സിപ്പ് സിപ്പ്യിട്ട് ഗ്ലാസ്സില് ചായ കുടിക്കാൻ വേണ്ടിട്ട് പറയുന്നു
അതല്ലാന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം അതിൽ ആസ്വദിച്ചു
പക്ഷെ ആസ്വദിച്ചിട്ടുള്ള ജീവിതമാണ് പക്ഷെ അന്ന് സ്നേഹം ഉണ്ടായിരുന്നു മനുഷ്യന്മാര് പരസ്പരമായിട്ട് നിനക്ക് നല്ല ചെറുതായിരുന്നു നല്ല ഓർമ്മുണ്ട് ഞങ്ങക്ക പാവ് ഇഷ്ടം പോലെ ക്ക് തൊടിക ഇഷ്ടം പോലെ ഉണ്ട് തറവാട്ടില് അപ്പൊ ഈ അതില് ചക്ക ഇട്ട് കഴിഞ്ഞാല് അയൽവാസികൾ എല്ലാവരും അവിടെ ഒത്തുകൂടും എന്നിട്ട് ആ പ്ലാവിന്റെ ചുവട്ട് തന്നെ നമ്മള് പിന്നെ ചക്ക തീട്ട പഴത്തത് അവിടെന്ന് കഴിക്കും
അതെ അതെ അങ്ങനെന്നെ എല്ലാവരും ഒ ഒത്തൊരുമിച്ചിട്ടാണ് ഉണ്ടാക്കുവാ
ആഹ ന്നിട്ട് ഇതേപോലെ ചക്ക കൂട്ടാനും തന്നെ എല്ലാരും കൂടി വെക്കും
ആ അതെ അതെ അങ്ങനെന്നെയാ അന്നത്തെ കാലത്തില് അങ്ങനെ തന്നെയാന്ന് ഉണ്ടാക്കിട്ട് തിന്നുമ്പോ ഒരു രസം രസാണ് അതിന് അ അടുപ്പത്ത് വെച്ച്ണ്ടാക്കിയിട്ട് തന്നെ ഒരു രസമാണ് ഇപ്പോഴത്തെ ഗ്യാസടുപ്പിന്റെ വെലയും കറണ്ടടുപ്പിന്റെ വിലയും വെക്കുന്നത് പോലെയല്ലല്ലോ അന്നൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള ഭക്ഷണം തന്നെ നമുക്ക് കിട്ടും
സത്യാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനും വേണ്ട
അദെ
മക്കൾക്കൊക്കെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ആണെങ്കിൽ മക്കൾ പറിം ആ ഓക്കെ അല്ലെങ്കി മക്കൾക്ക് വെഷ്പുണ്ടാവൂല ദാഹണ്ടാവൂല ഒന്നും ഉണ്ടാവുല.
ഫാസ്റ്റ് ഫുഡ് നമ്മള് നാവിനേ രുജിയുള്ളു അത് ഞമ്മളെ കൊടലിലേക്ക് എത്തുമ്പോ അതിന്റെ രു രുജി ഇല്ല. അത് ടേസ്റ്റ് മാറും പക്ഷേ നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും വല്യ മോശം. അഹ്‌ ഫാസ്റ്റ് ഫുഡാണ്. ഒരിക്കലും ഞമ്മള് ഫാസ്റ്റ് ഫുഡ് കുട്ടിൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം അവര്. എത്രയോ പ്രാവശ്യം പൊരിച്ച എണ്ണയാണ് ഇതിന് വേണ്ടി ഉപയോ
സത്യാണ് അഹ്‌ പിന്നെ എണ്ണന്റത് അങ്ങനെ പിന്നെ ഈ അജ്നാമോ
അജിനമോട്ടോന്ന് വെച്ചാല് തലേന്ന് രാത്രിക്കും അജിനാമോ ട്ടൊ ഒക്കെ പെരക്കി വെച്ച ചിക്കനാണ്. നമുക്ക് പിറ്റേന്ന് ഷവർമ്മയും ശവായയും ഒക്കെ ഉണ്ടാക്കിത്തരുന്നത്. അത് പകുതിയെ വേവേണ്ടആവശ്യള്ളു പകുതി ഈ അജ്നമോട്ടോ ൽ പൊ പാർത്ത് വെച്ച് കഴിഞ്ഞാല് അതില് വേവും.
സത്യ പറഞ്ഞത് ന്നാലും മക്കൾക്ക് എത്ര നമ്മൾ പറഞ്ഞു കൊട് അതു മതി അത് കഴിച്ചാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ.
പക്ഷെ വീട്ട്ന്ന് ണ്ടാക്കി കൊട്
ആഹ്‌ ഞാൻ ഇണ്ടാക്കി കൊ ഞാൻ ഈ ഹസ്ബന്റ് പൊർത്താണ് ട്ടോ ഞങ്ങള് വീട്ട്ന്നന്നെ ചെയ്യലാണ്. ഇന്ടെട്ത്ത് ഓവനും ഉണ്ട് അപ്പൊ ഞാൻ അധികം വീട്ടുന്നന്നെ ചെയ്യലാ. ഞാൻ എന്ത് ണെങ്കിലും മക്കക്കെല്ലാം ഇണ്ടാക്കി കൊടുക്കാറാണ് ചെയ്യൽ ന്ന ആയിക്കോട്ടെ വിളിക്ക ട്ടൊ.
നമുക്ക് ഉണ്ടാക്കിക്കൊടുക്കാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ.